ഹലോ ആഹ് കേൾക്കുന്നില്ലേ ആ ഇണ്ട് ഇണ്ട് എന്താ പാട്
ആഹ് ആ ഫുഡ് ദാ ആയിക്കൊക്കൊണ്ടിരിക്കുന്നു ചപ്പാത്തി ഉണ്ടാക്കണ്ട് ആഹ്
കുട്ടിയോളോ കുട്ടിയോള് ഇല്ലിയേ
കുട്ടിയോളുണ്ട് കുട്ടികള് മദ്രസ് പോയി ആഹ് രണ്ട് കുട്ടിയോള്ണ്ട് ഒരാള് മദ്രസിൽ പോയി ഒരാള് ഇവിടെ ഉണ്ട് ആഹ് എണീറ്റിട്ടില്ല ആഹ് നല്ല തണുപ്പൊക്കെ അല്ലേ നല്ല മഴയിണ്ട്
ഇവിടെ മഴ ഇല്ല്യ ഇന്നലെണ്ടായിരുന്ന് ഇന്ന് കുറവാണ്
ആഹ് രണ്ട് മൂന്ന് ദിവസായിട്ട് നിക്കാത്ത മഴയാണ് തണുപ്പും ഹും
എന്താവിടുത്ത വിശേഷം
ഇവിടെ കൊഴപ്പില്ല്യാ ചായിംകടി ആയി കുട്ടികള് ഓരോരുത്തരും കുടിച്ചു പോയി ആഹ് മൂന്നാൾണ്ട് ഒരാള് മദർസ് പോയി രണ്ടാമത്തൊം മദ്രസ് പോകൻ ഒരുങ്ങണ് ഞങ്ങക്ക് മുത്തച്ഛന്റെ വീട്ടില് ആഹ് കുറ്റിയടിയാണ് വീട്ണ്ടാകനെ ആ അയിന് പോവൻ നിക്കാ നിക്കണ്ട് ഓരൂട്ടര് ചെറിയ പരിപാടിയള്ളൂ അപ്പൊ കാക്കൂ മാത്രമേ പോണൊള്ളൂ
ആഹ് ആഹ് ആഹ് ഉം ഇങ്ങക്ക് ചായക്കായോ
ചായായി ഞാൻ ന്ന് ഉപ്പ്മാവാണ്ടാക്കിക്കണ് പിന്നെ എളുപ്പമാവൊല്ലോ
ആഹ് ഉം ഞാനിതാ ചപ്പാത്തി ആഹ് ചപ്പാത്തി തേങ്ങാപ്പാല് അങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഇഷ്ടം മധുര ട്ട് കൊടുക്ക തേങ്ങാ പാൽ കറി ആഹ് ആഹ് തേങ്ങാപ്പാലും പഞ്ചസാര ഇട്ടിട്ട് കൊടുത്താ കഴിക്കും
ഏ അത് പിന്നെ ചൂടൊക്കെ ഒന്നും വേണ്ടല്ലോ പാല് പിഞ്ഞേക്ക് മധരം ഇട്ട അല്ലേ
ആഹ് മാധരില്ല എളുപ്പാണല്ലോ പണി എളുപ്പമായി അവര്ക്ക്
ആഹ് പണി എള്പ്പ ഏ അതിന പാൽ എങ്ങനെ പീഞ്ഞ്ടുക്കാ
ആഹ് പല് നമ്മള് പായസത്തിനൊക്കെ പിഞ്ഞെടുക്കും പോലെ തുണീൽ അരച്ചിട്ട് എടുക്കുക
ആഹ് അത് ശരി ഒന്ന്ണ്ട് മിക്സിയിൽ കറക്കികാണ്ട്
ആഹ് ഒന്ന് മക്സിലിട്ടിട്ട് ഒന്നിണ്ട് അടിച്ചെടുക്കാ എന്നട്ട് പീഞ്ഞിട്ട് അങ്ങട്
എല്ലാര്ക്കും പറ്റോ കാക്കൂനൊക്കെ പറ്റോ എല്ലാര്ക്കും പറ്റോ
ഇല്ല എന്റെ ഹസ്ബൻറ് ഇവിടെ ഇല്ല്യ അവര് ഗൾഫിലാണ്
അത് ശരി
ഞാനും കുട്ടികളും മാത്രേള്ളൂ ആഹ് അപ്പൊമ്മക്ക് എന്തേലൊക്കെ തട്ടിക്കൂട്ടായിട്ട് ആഹ് കുട്ടികളൊക്കെ സോപ്പിട്ട് കയ്യിലക്ക ഹസ്ബന്റിന് അങ്ങനെയല്ലല്ലോ ആ വര്ക്കു വേണ്ടത് കൊടുക്കണ്ടേ
ആഹ്
ഉം കുട്ടിആൾക്ക് പിന്നെ എങ്ങനെയായാലും കൊഴപ്പില്ല അവർക്ക് ഇഷ് ഇഷ്ടപ്പെട്ടത്ണ്ടാക്കി കൊടുത്താതി അത്രേ വേണ്ടുള്ളൂ റൂൾസും കാര്യങ്ങളൊന്നുല്ല
ആഹ് എല്ലാ ബലാലും
ചിക്കന് ബീഫ് അങ്ങനെയുള്ളതിനോടൊന്നും അത്ര ഇതില്ല ഒക്കെ പൊരിച്ചിട്ട് കൊടുക്കയാണെങ്കിൽ കഴിക്കും അല്ലാതെ കറി വെച്ചതൊന്നും അവരിക്കിഷ്ടല്ല കുട്ടികൾക്ക്
സൗണ്ട് ആ പിന്നെ നല്ല ബെഗ്രൗണ്ട് ഒന്ന് റെഡി ആക്കണം കേട്ടോ പിന്നെ എന്താ പറയാ വേറെന്താ വിശേഷം മ മഴ നല്ലോം ഉണ്ടോ
ആഹ മഴ ആ മഴ കൊറവന്നെയാണ്. ഇല്ല മഴ ഇന്ന് പെയ് ട്ടന്നെല്ലന്ന് രാത്രി പെയ്തതാ
ആ ഹ്
ഇവിടക്ക് മഴ ഇന്ന് കുറഞ്ഞ മിനിഞ്ഞാന്ന് നല്ല ഇണ്ടായിരുന്നു. ഉം
പിന്നെന്താ മക്കളൊക്കെ മദ്രസ പോകാൻ തുടങ്ങിണ്ടാവൂലേ സ്കൂളിലൊക്കെ പോണില്ലേ സ്കൂളിലൊക്കെ എത്രാം ക്ലാസ്സിലാ പഠിക്കണേ
ഒരാള് പ്ലസ് വൺ ഇപ്പൊ അഡ്മിഷൻ കിട്ടി രണ്ടാമത്തോള്
ആ എസ് എസ് എൽ സി ന്നല്ല മാർകൊക്കെ ഇണ്ടാവും..
ആഹ കൊഴപ്പമില്ലാത്ത നല്ല മാർക്കോയി എന്നാല് നല്ല കുറവ്
ഫുള്ള് എ പ്ലസ് ഇല്ലെങ്കിലും ആ ആ
ഉം രണ്ട് എ പ്ലസ് ഉണ്ട്
ആ ആ ഇപ്പൊ അഡ്മിഷൻ കിട്ടിട്ടുണ്ടാവൂലേ
അഡ്മിഷൻ ഓളെ സ്കൂളിൽ തന്നെ കിട്ടുകയും ചെയ്തു. ഇനിപ്പൊ ആറാം തീയതി ഒപ്പൺ ആവല്ലേ.
ആഹ ആഹ
ഇനി യൂണിഫോമിന് കോട്ട് എടുക്കാണ്ട്, യൂണിഫോം എടുക്കാണ്ട്, പിന്നെ നോട്ട്ബുക്ക് കൊടുന്നു ബാഗ് ഓള് ഓൺലൈനിൽ ഓർഡർ ചെയ്യാണ് ഓൾക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു
ആഹ് ആഹ് ആഹ ഇപ്പൊ എല്ലാട്ത്തും കോട്ടനല്ലേ എന്റെ മോൾക്കും അങ്ങൻതനെ കോട്ടാണ് ഇപ്പൊ കോട്ട് ബട്ടൺസ് ആ അപ്പൊ കുട്ടികൾക്ക് മടിയാണ് ഇപ്പൊ ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ തയ്ച്ച് കൊടുത്തില്ലെങ്കിൽ അവര് പറയും.
ആ ആ പോവ്ണ്ട്
ഓള കോട്ടിന്റെ ഒരു ബട്ടണ് പൊയിക്കെ അപ്പൊ ബട്ടൺ ഇല്ല പറഞ്ഞിട്ട് ഇപ്പൊ കുട്ടികള് കളിയാക്കാണ് പറഞ്ഞിട്ട് ഇപ്പൊ ബട്ടൺ വെച്ച് ബട്ടൺ വേടിച്ച് വെച്ചിരിക്കാണ്. ആ
അത് ശരി വേറെ എന്തൊക്കെ സുഖമാണ് കുഴപ്പമൊന്നുല്ല.
ആ ഭക്ഷണനൊക്കെ റെഡി ആയോ
ആ റെഡി ആയിക്കണ്. ആ രാവിലത്തെ റെഡി ആയിക്കണ്
ആ എന്തൊക്കെ ഉണ്ടാക്കും കുക്കിങൊക്കെ ഇഷ്ടമുള്ള ആളാണോ
ആ
അഹ് എഹ് എന്തൊക്കെ ഇണ്ടാക്കും.
അത്യാവശ്യം കൊറച്ചോക്കെ ഉണ്ടാക്കും.
ആഹ ഇങ്ങളൊന്ന് ആക്റ്റീവ് ആകി എന്തൊക്കെ ഉണ്ടാക്കുംന്ന് പറിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുവോ നെയ്ച്ചോറ് ഉണ്ടാക്കുവോ
ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കും.
ആഹ ന്നട്ട്തെല്ലാരും ഇഷ്ടായിന്ന് പറയാറുണ്ടോ
ആഹ കൊഴപ്പല്ലതെപോവ്ണ്ട് നമ്മള് കുട്ടികൾക്ക് ഒരാ റ്റ് വേറാരും കൊടുക്കലില്ലല്ലോ
ആആ അടുത്ത വീടുകളിലൊന്നും കൊടുത്തില്ലേ അപ്പൊ ഹ ഹ ഹ ഞാന് ത്ത വീട്ടിലേക്ക് കൊടുക്കും അപ്പൊ അവര് പറയുമ്പോ നമുക്കൊരു സന്തോഷ, ആ നല്ല രസണ്ട് ഇട്ടോന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷ
ആഹ് ശരിയാണ്
കുട്ട്യോള് പറയില്ല
കടത്തു വിടന്ന് ഇങ്ങട്ട് കിട്ടും രണ്ട് താത്താരോട് ന്നും ഇങ്ങട്ട് കൊട്ന്നരും ഉം എപ്പളേലൊക്കെ വെക്കുള്ളൂ അത് പിന്നെ എല്ലാ സാധനങ്ങളും ഒരുമിച്ചുണ്ടാവുല പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക്കും എല്ലാവർക്കും കു ഇഷ്ടപ്പെട്ട ഒയിന്റെ എടുത്ത് വന്ന് ചോദിക്കും രസംണ്ട് പറഞ്ഞട്ട്
ഇന്നലെ സ്കൂളില്ലാത്ത ദിവസല്ലേ
ആഹ് ആഹ്
പിന്നെ ഓന് ഹോസ്റ്റല് മോന് ഹോസ്റ്റലിനിന്ന് പഠിക്ക ഓനി ഇപ്പോ രണ്ടിസ്ത്തെ ലീവിന് വന്നക്കാ അപ്പൊ ഓന്ക്കിഷ്ടം ള്ളത് എന്താന്ന് വെച്ചാ ഉണ്ടായി കൊടുക്കും ഉം ആഹ് ഇന്നിപ്പോ തിരിച്ചു പോവും ചെയ്യും മൂന്നിസ്ത്തെ ലീവാണ്
ആഹ് അ അപ്പൊ എവിടെ പഠിക്കണ്
ഓനെ ദർസിലാണ്
ആഹ് അത് ശരി
അവിടെ നിന്നിട്ട് പഠിക്ക സ്കൂൾ മദ്രസയും കൂടിയിട്ടുള്ള കോളേജ് ഇണ്ടല്ലോ
ആ ആ
അതിൽ നിന്നിട്ട് പഠിക്കയാണ് അപ്പൊ മാസത്തില് രണ്ടു ദിവസം ലീവിന് വരും
ആ ആ
അങ്ങനെയൊക്കെയാണ് അപ്പൊ ഓനിക്കിഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാ അവിടെ എല്ലാ ഫുഡും കിട്ടും പക്ഷെ എന്നാല് നമ്മള് നമ്മുക്ക് അവന് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ച ഉണ്ടാക്കി കൊടുക്കുക
ആ ആ
അഅങ്ങനെയൊക്കെയാണ് എല്ലാതും ഉണ്ട് നെയ്ച്ചോറ് ബിരിയാണി
ഒരുപാട് ചായ
അങ്ങനെയൊക്കെയാണ് ആ പിന്നെന്താ
അപ്പൊ മോനെ കൊണ്ടാക്കൻരാ മോനാര കൊണ്ടാക്കുക ഒറ്റക്ക് പോവാ
അടുത്ത തന്നെയാണ് ഞങ്ങള് വണ്ടി വിളിച്ചിട്ട് കൊണ്ടു പോയി കൊടുക്കുകയ്യ അടുത്തന്നാണ് ദൂരൊന്നുല്ല ഉം ഉം
ആഹ് ശരി
അവനിപ്പോ മൂന്ന് വർഷത്തെ കോഴ്സാണ് ഒരു വർഷത്തെ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ഇനി രണ്ട് വർഷം കൂടി കഴിഞ്ഞ ആ കോഴ്സ് കംപ്ലീറ്റ് ആവും പിന്നെ അടുത്ത കോഴ്സ് ഒരു പന്ത്രണ്ട് വർഷത്തെ കോഴ്സാണ് ഇപ്പ ആ കോഴസിന് ചേർത്തണംത് കഴിഞ്ഞിട്ട് സ്കൂളും എസ് ൽ സി യൊക്കെ ആകുമ്പോഴേക്കിന് തൊടങ്ങും
ആ അപ്പൊ അയ്ന് കൂടെ പഠ സ്കൂൾ പഠനം പോവോ
ആ സ്കൂൾ പഠനം രണ്ടും കൂടെയാണ് രണ്ടും കൂടിട്ടുള്ളതാണെ
ആ അപ്പൊ ഇനി ഒല്ക്ക് ഇന്താണ് പള്ളിക്കലാണോ അല്ലെങ്കില്
ആഹ് ആ അവിടെ അവർക്ക് ഹോസ്റ്റല് വേറെണ്ട് താമസിക്കാനുള്ള സൗകര്യുണ്ട്
ആഹ്
ഇപ്പോ ഓൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് കൊണ്ടാക്കിക്കണ് നമ്മുടെ ഇഷ്ടല്ല ഓന്റെ ഇഷ്ടാണ് ഓൻ നന്നാവാ അങ്ങനെ പോണ മക്കളും ഉണ്ടല്ലോ ആ
ആ
അനക്ക എനക്ക് വേണ്ടിട്ട് ദുആ ചെയ്യണം
ഉം റാഹത്തായിവരട്ടെ
ആ ആതെ ആ അതന്നെ എല്ലാർക്കും വേണ്ടി ഞങ്ങളേം അങ്ങടൊന്ന് ദുആ ചെയ്യണം സന്തോഷത്തോടും സമാധാന ത്തോടും കൂടി ജീവിക്കാനും ഒക്കെ
ഉം
മക്കള് നല്ല രീതിയിലാവുകന്ന് പറഞ്ഞാ നമുക്കത് ഒരു സന്തോഷല്ലേ
അത് ശരിയാണ് അതിലും വല്യ ഭാഗ്യഒന്നുല്ല
അതെ നമ്മള് മരിച്ച് കഴിഞ്ഞാലും അതെ നമ്മള് മരിച്ച് കഴിഞ്ഞാലും നമുക്ക് അവര ഉണ്ടാവുള്ളു
അവര് ഉണ്ടാവുള്ളൂ ഓരെ പ്രാർത്ഥന ഇണ്ടാവുള്ളൂ ഓർക്കത് ശീലംണ്ടെ ചെയ്ത് മറ്റേ നമ്മ നാടമ്മ വളർത്തണെങ്കിൽ അറിവ് കൊടുക്കതെ വളർത്തണത് ഓര്ക്ക്അത് അറിയില്ല
ആഹ് എല്ലാ പഠനവും വേണം ഒരു പഠനം മാത്രല്ലേ രണ്ട് പഠനവും വേണംന്നാല്ലേ മക്കള് നല്ല നെലൽ എത്തുള്ളൂ ഏതെങ്കിലും ഒന്ന് കൊടു ത്തിട്ട് കാര്യല്ല
മദ്രസാ പഠനം സ്കൂൾ പഠനോ രണ്ടും വേണം ഉം
അയ്ന് നമ്മക്ക് നല്ല സാമ്പത്തികംവേണം മതപഠനം പഠി മറ്റത്ങ്ങനെ
പിന്നെപ്പ അങ്ങനെയല്ല ഇപ്പൊ ഇത് ഇംഗ്ലീഷ് അയിക്കൂടെ ഇംഗ്ലീഷും കൂടിട്ട് ആയിട്ടുള്ളത് പഠനാണ് രണ്ടും കൂടിയിട്ടുള്ളേ എവിടെ പോയാലും ഇപ്പം ഇംഗ്ലീഷ അല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഹിന്ദി, മലയാളം അങ്ങനെയുള്ളതൊക്കെ അല്ലേ അത് ഇപ്പൊ അത്ര അറിഞ്ഞില്ലേലും കൊഴപ്പല്ലല്ലോ ഇംഗ്ലീഷും കണക്കൊക്കെല്ലേ പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മക്ക് അധികം അറിയേണ്ടത്
ആഹ് ആ
അപ്പ ആ ഒരു ബേസ് മാത്രം കൊടുത്തിട്ട് ഇങ്ങനെ തുടരാണ് പിന്നെ ഒരു എസ് എൽ സി ഒക്കെ എത്തുമ്പോക്ക് ഫുള്ള് എല്ലാ സബ്ജക്ടും പഠിപ്പിച്ച്
ഏ
എസ് എൽ സി എക്സാമ ഒക്കെ ആവുമ്പോക്ക് റെഡി ആവുന്നാ പറഞ്ഞത്
ആഹ്
ഇതുവരെ ഇപ്പോ ഈ രണ്ട് മൂന്ന് വർഷം ബേസ് മാത്രം കൊടുത്തിട്ട് അങ്ങനെ പോവാണ്
ആഹ്
ഇംഗ്ലീഷ് എന്താന്നുള്ളത് മനസ്സിലാക്കാനും സംസാരിക്കാനും ഒരു തയ്യാറെഎടുപ്പ് അത്രയുള്ളൂ
ആഹ്
ന്നാ ശരി ട്ടോ
ആ ന്നാ അയ്ക്കോട്ടെ ന്നാ ഓക്കെ
ശരി ഓക്കെ
ഉം